ഹലോ, ആഹ് എന്തൊക്കെ വിശേഷം? ഓഹ് കേൾക്ക്‌ണ്ട് നിങ്ങൾക്ക് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ക്‌ന്നുണ്ട്.
ആഹ് എന്തെക്കെ വിശേഷം?
നല്ല വിശേഷാണ് അങ്ങനെ പോണു സുഖം.
ആഹ് ചോറൊക്കെ തിന്നോ
ഹ്മ്മ് ഫുഡയ്ക്കല് കയ്ഞ്ഞു.
ആഹ് കഴിഞ്ഞോ എവടെ കഴിഞ്ഞു
ആഹ് വേറെന്താ, ആഹ് ഫുഡയ്ക്കല് കഴിഞ്ഞേ
ആഹ് ആഹ് ആഹ് ആ
ഹ്മ്മ്
ഹ്മ്മ് പിന്നെ സ്പെഷ്യലെന്തേനി
സ്പെഷ്യല് ഇന്ന് ബീഫ്ണ്ടായിരുന്നു.
ആഹ് ആഹ് ഞങ്ങൾക്ക്ന്ന് മോളെ ഫ്രെ ഫ്രൻസൊക്കെ വന്നീനി
ആഹ് അപ്പ ഗസ്റ്റ്ണ്ടായിരുന്നു ല്ലേ
ഇണ്ടെനി അപ്പം മന്തിയൊക്കെ കൊണ്ടോന്ന് ഇപ്പം തിന്ന് എല്ലാരും ഇപ്പ പിരിഞ്ഞിട്ടേയൊള്ളു.
ആഹ് ആഹ് ഇപ്പ പോയോ എന്നിട്ട് മോളെക്കെ ഫ്രൻസെളൊക്കെ പോയോ
ഓഹ് എല്ലാരും വന്ന് പോയി.
ആഹ്
ഹ്മ്മ് പിന്നെ അപ്പങ്ങനെ അഹ് എല്ലാ അവർക്ക് ഭയങ്കര ഇഷ്ട്ടാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ പോണതേ
ആഹ് ആഹ്
കുറച്ചേര അഞ്ചാറാൾക്കാര്ണ്ട്. അപ്പോ ഓലെല്ലാരും അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ എല്ലാ വീട്ടിലേക്കും പോയി ഉച്ചക്ക് ഭക്ഷണത്തിനായപ്പോത്തിനേക്കും ഇങ്ങട്ട് വന്ന് അങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ച് സന്തോഷാണല്ലോ അപ്പങ്ങനെ ആഹ് ഹ്മ്മ് അപ്പൊ കഴിഞ്ഞു ഓലൊക്കെ പോയി ഇപ്പല്ലാരും പോയി.
ആഹ് അപ്പൊ ന്ന് വീട്ടില് ഫുഡ് ണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലേ
ഇല്ലല്ല ന്ന് ഉണ്ടാക്കിട്ടില്ല ന്ന് മന്തിനി കൊണ്ടുവന്നു പൊർത്തുന്ന് കൊണ്ടുവന്ന് എഹ് പിന്നെ വേറന്ത്‌ ക്കന്നല്ലയ്ന് വൈകുന്നേര ചായക്ള്ള നോക്കനായല്ലോ ല്ലേ
അതെ ഞങ്‌ ക്ക് പിന്നെ ചായപരിപാടില്ലാത്തൊണ്ട് ചായമ്മക്ക് നോക്കണ്ട
ചായ പരിപാടി ല്ല അങ്ങനെ ല്ല്യ നിർബന്ധണ്ടാവൂല ല്ലേ ആഹ് ആഹ്
ഹൂ ഹ്
ഇവിടെ മക്കള് ലീവണെങ്കിൽ അവർക്ക് വാണം ഇങ്ങനെ എന്തെങ്കിലും ഹേ കടിക്കായിട്ട് ന്തെങ്കിലും ഉണ്ടാക്കോ ഞാന് പിന്നെ ഇപ്പം ചെറുത് വെച്ചാണ്ട് കഴിയൂല നാലു മാസായിട്ടുള്ളൂ മോക്കേ
ആഹ്
അപ്പൊ ഇങ്ങനെ ബേക്കോട്ട്ക്കും വല്ലാണ്ട് കയ്യൂല ന്നും ൻണ്ടാക്കാ നാക്കാൻ കാനെന്നോ ഓള് നേലോൽകിമ്പം ഓള് കവ് ലാൻ തുടങ്ങിയ പ്പ ഇങ്ങനെ കട്ട്മ്മലൊന്നും ഒറ്റയ്ക്ക് കെടത്തിടാൻ പറ്റൂല ആയ്ങ്ങനെ തിരിഞ്ഞഞ് മർഞ്ഞ് തായ്ക്ക് തു പേടിയാ മ് മ്
അങ്ങനെ വേറെന്താന്ന്ട്ട്
വേ സൺഡേ യിട്ട് പൊർതോവ്ണ്ടോ
ഇന്ന് എങ്ങിട്ട് ഉറങ്ങിയിട്ടില്ല മഴ മഴക്കാറോക്കെ ഇണ്ടായതുകൊണ്ട് ഉപ്പാക്ക് ഞങ്ങള് പൊറത്തേക്ക് വിടാനൊര് പേടി പൊറത്ത്ക് ങ്ങട്ടും പോവണ്ട എന്താ മഴേണ് അങ്ങനൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിക്കാ ഇന്നില്ല ഇന്നലെ വരെ മഴ എല്ലേയിരുന്നു
നല്ല മഴയേ ന്നലെ രാത്രി ക്കെ മഴയാണ് ഇന്നിപ്പോ കൊറച്ച് ച്ചിരി മാറ്റണ്ടല്ലേ മഴക്ക് രാവിലെ പെയ്തു കൊർച്ച് പിന്നെ വല്ലാ പെയ്തിട്ടില്ല ഇവിടട്ടോ
ആഹ്
ആഹ് പ്പൊ നല്ല മാറ്റണ്ട് മഴക്ക് ന്ന് വെയില് അപ്പൊ തിര്മ്പിയ ഡ്രസ്സ്‌കളൊന്ന് ആറിടാസ്തലല്യാഞ്ഞിട്ടേ ഭയങ്കര എടങ്ങേറയിനി രണ്ടു ദിവസായിട്ട് ഹേ ഇപ്പങ്ങട്ട് ഇന്ന് എന്തായാലും ഉം ഞാനിങ്ങനെ ഒക്കെ പുറത്തി- ട്ട്ണ് ആയല്മ്മലിട്ട്ണ്
ഉം ങ്ങനെ ആകുമ്പോതന്നെ അമ്മക്കൊരു താണല്ലോ
ആഹ് അതന്നെ വെളിച്ചണ്ടായാ തന്നെ കുറച്ചൊരു ഹും എന്താ എല്ലാം കൊറച്ച് ആ ഡ്രസ്സ് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ തന്നെ കൊറെ പണികളാണ്ട് ഇതാവും
അതെ
ഡ്രസ്സ്കളു അത് തിരുമ്പി ഒണക്കി എടുത്ത് വെക്കാ എന്നുള്ളത് ഭയങ്കര റിസ്ക്ള്ള പരിപാടിയാണല്ലേ
ഞാൻ പിന്നെ മിഷീല്ല എന്താ മിഷീനില് വേള് അലക്കിങ്ങാണ്ട് മെഷീൻ അവിടെത്തന്നെ ഇട്ട്ങ്ങാണ്ട് മെഷീനില് വെള്ളം വലീച്ചിട്ട്ങ്ങാണ്ട് ഓപ്പൺടെറസ്മ്മടും മഴ പെയ്ത ഹേ പുറത്ത്ക്ക്ടലില്ല ഞാൻ അവിടെ കെടന്ന് ഒണങ്ങികോട്ടെ കരുതും
ആഹ് ഞാനുങ്ങനെ ചെയ്യല് മെ മെഷീൻല്ന്നെണക്കും പക്ഷെ എന്നാലും ഒരു ആഹ് പ്പ് ആഹ് പ്പൊ ഇതുണ്ടാവല്ലോ നനവ് ചെറീരു നനവു ണ്ടാവല്ലോ ഫാന്റെത് തട്ടിയാലും മഴേണ് ള്ളു പ്രശ്നം മഴല്ലാഎങ്കില് വേ ഒൺങ്ങി ഇതായി കിട്ടും ചെയ്യും അല്ലെ മേഷ്
ആഹ് അതെന്നേ ഉം
അപ്പൊ ന്താ പറിയ അങ്ങനെ മെഷീല്ട്ടാണ്ട് എന്തും ഞ്ഞി ബ്ലാങ്കറ്റ് ഒക്കെ ആണെങ്കിലും മെഷീന്ള്ളോണ്ട് വെല്യ ഉപകാരാണ് അങ്ങനെ ആബ്ലാങ്കറ്റൊക്കെ മെഷീൻലാണ്ട്ട്ട് അയിന്ന് തിരുമ്പലും ഉണക്കലൊക്കെ അത് കഴിഞ്ഞേന്റെഷം പിന്നെ എടുത്തൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് ഇടേണ്ട ആവശ്യം വരലൊള്ളൂ
ആഹ് തെ
ആഹ് ആഹ്
പിന്നെ മോന്റെ യൂണിഫോംസ് ഒക്കെ മാത്ര ഞാൻ പൊറത്ത് ഉള്ളക്ക് കൊടന്ന്ങ്ങണ്ട് ഒന്ന് വെയിൽ ആവുന്നേ - ഫാന്റെ - തൊട്ടിലിട്ടുംക്കെ കൊണ്ട് ഒണക്കുക അല്ലാത്തൊന്നും ഞാൻ പൊറത്ത്ക്ക് കൊണ്ടൂല മഴ പെയ്താ പിന്നെ - അയ്മക്ക് നിക്കണം മഴ പെയ്തി കഴിഞ്ഞാ പിന്നെ അയ്മക്കക്ക് ഇങ്ങനെ നോക്കി നിക്കക്കണ്ട നമ്മള്-
അത് തന്നെ ആഹ് അത് തന്നെ ഭയങ്കര റിസ്ക്കാണ് തിരുമ്പി ഒണ - ക്കുവാനുള്ള പണി തന്നെയാ ഭയങ്കര റിസ്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്-
കാണാം എനിക്ക് അത് തീരെ ഇഷ്ടല്ല എനിക്ക്
ആഹ് അത് തന്നെ അത്യല്ലിയെ അങ്ങക്ക് ഇവിടെ അടു അടുക്കള ഭാഗത്തായിട്ട് ഷീറ്റ്ട്ടക്കണ് ആ ഷീറ്റിന്റെ അടിയിലാണ് ചിക്ക്ക ആഹ് തൊ ആര് ഇടലൊക്കെ അതിന്റെ അടിയില് കൊണ്ട് ആര് ഇട്ടാലും മഴ പെയ്യുവാണ് വെച്ചാ നല്ല മഴ ആണെങ്കിൽ അങ്ങോട്ട് ചീറ്റലടിക്കും അടിക്കും മയേന്റെ നല്ല കാറ്റൊക്കെ അപ്പൊ അത് നനയുവേം ചെയ്യും ഒണക്കിയിട്ട ഡ്രസ്സ്‌ - ത്താണെങ്കിൽ ഒന്നും കൂടെ നനയും അപ്പൊ ഇന്നലെ രാത്രിക്ക് ഞാൻ കരുതി- നല്ല കാറ്റും മഴയും ആയിരുന്നു ഇന്നലെ രാത്രി അപ്പം അതിലൊക്കെ വീണ് ഡ്രസ്സൊക്കെ വീണ് എന്ന് കരുതി പിന്നെ കൊറച്ച്- പോയി നോക്കിയപ്പോ ഒന്ന് വീണിട്ടൊന്നുംയില്ല്യ ആഹ് അതെല്ലാം നിർത്തി അവിടെന്നെ നിന്നോട്ടെ കരുതി അതായാലും എടുത്തും ചെയ്തില്ലാ
ഉം
പിന്നെ അത് തന്നെ ഏതായാലും ഇന്ന് അങ്ങനെ വല്യ മഴയില്ലാതൊണ്ട്- ഒക്കെ ഇന്ന് വേറെ കൊറെ ഡ്രസ്സ് ഒക്കെ ഒണങ്ങി കിട്ടും
ആഹ്
ഞാൻ മടക്കി വെച്ചാല് ഇഞ്ഞി അടുത്ത ട്രിപ്പ് നാളെ മുതലുള്ള ട്രിപ്പ് ഇ ഇങ്ങനെ ഇടാം ഇതൊക്കെ ചിക്കി ഇടാനാ
കൊറെേ എണ്ണം കളിച്ചിട്ടുള്ളത് ഒരു കളി കഴിഞ്ഞ ഇന്റെ മോനൊക്കെ- ആഹ് ആഹ് ഇന്റെ മോന്ക്ക് എന്താ അറിയിവോ ഒരു- കളിക്കാൻ പോകുമ്പോ ഒരു ഡ്രസ്സിന് കുപ്പായാണെങ്കിൽ ആ വരും മാറ്റിയിടും മേലൊന്നും കഴുക്കുല അത് മാറ്റിയിട്ട് പോവും മേലയ്ക ലൊകെകെ വൈകു ന്നാരേക്കാരം പിന്നെ
ഇന്റെ മോന്- ഇപ്പൊ ഈ മഴക്കാലയായിക്കഴിഞ്ഞാ ജേഴ്സിയിട്ട് കഴിഞ്ഞാല്- ഒര് എന്താ നേരെ ഒണങ്ങാത്ത ഒരു സ്മെല്ല് പോലെ ഇണ്ടാവല്ലോ ജേഴ്സിയില് അപ്പൊ അത് കണ്ട് കഴിഞ്ഞാ ഓന് അപ്പ പോയി മാറ്റും
അത് തന്നെ ആഹ് അത് തന്നെ ഇവിടുത്തത് ജേഴ്സി- ആഹ് അത് തന്നെ ജെയ്സി ആവുമ്പം വല്ലാതെ കിട്ടൂലല്ലോ അങ്ങ നെ ഒരു പൂലുണ്ടാവുമല്ലോ നനവിന്റെ ഒരു ചെറിയൊരു അംശം അയ്മല് ഉണ്ടാവല്ലോ
ആഹ് അംശം ഉണ്ടാവും പിന്നൊരു സ്മെല്ലാണല്ലോ ജെയ്സില്
ആഹ് അത് തന്നെ
ആഹ്
അതിന് നല്ല വെയില് കോണ്ട് യൊണ്ട് ഒണങ്ങണം അപ്പളെ ശരിയാവുള്ളൂ അതൊക്കെ
അത് വെയില് കൊണ്ടൊണങ്ങിയത്തന്നെ ശരിയാവുള്ളൂ അല്ലാതെ എന്ത് കാട്ടിട്ടും ശരിയാവൂല അത്-
ഉം ഫാനിന്റെ അടീലൊക്കെയിട്ടാലും ആ സ്മെല്ല്ണ്ടാവും
ഉം അങ്ങനെ തന്നെ എല്ലാടിത്തെ അവസ്ഥ ഇപ്പൊ സെയിമാണ്
ആഹ് അത് തന്നെ അല്ല നിങ്ങള് എന്താ - ഇപ്പൊ വൈകുന്നേരം എന്താ കാട്ടെ പിന്നെ എന്ത് ചായക്ക് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുവോ
ഇല്ലയില്ല ഇവിടെ ചായ- അങ്ങനത്തെ പരിപാടിയില്ല പിന്നെ ഹസ്ബൻഡൊക്കെ- ണ്ടണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയും ചായ ഉണ്ടാക്കി താന്ന് പറഞ്ഞാ അങ്ങനെ ഉണ്ടാക്കാന്നല്ലാതെ അ ഞാൻ ഉണ്ടാക്കലില്ല എനിക്ക് ചായനോട് ഞാൻ ചായ കുടിക്കുംമ്പല്ല പോയക്കെ ഞാൻ ചായ കുടിക്കും നല്ല പാലൊക്കെ നല്ല സ്ട്രോഞ്ഞായിട്ടുള്ള ചായ കുടിക്കുള്ളൂ അതും മധുരടാതെ ഞാൻ ചായ കുടിക്കാ നല്ല മധുരട്ട ചായ എനിക്ക് ഇഷ്ടല്ല ഞാൻ ഷുഗർ കട്ടാണ് അപ്പൊ പിന്ന ഞാന് കുടിക്കൂല്ല
ആഹ് ആ ആഹ്
പിന്നെ ന്റെ മോന് തീരെ ചായ കുടിക്കാത്ത ആളുആണ്
ഏ അതോണ്ട് പിന്നെ ചായമ്മക്ക് നോക്കണ്ടാ
ഏ ചായമ്മക്കോക്കണ്ട പിന്നെ ഞങ്ങള് രാത്രികത്തെ ഫുഡ് ഒരു ഏഴ് മണിന്റെ ഉള്ളിലായിട്ട്
വേഗം കഴിക്കേക്കാരം ആ വേഗം കഴിക്കേക്കാരല്ലേ
ആഹ് രാത്രികത്തെ ഫുഡ് ഞാന് മഗ്രി രബ് ബാങ്ക് നിസ്കാരത്തിന്റെ മുന്നെകയിക്കും മോനും ഞാനും ഫുഡ് നിസ്കാരം കഴിഞ്ഞ് ഏഴര ന്റുള്ളിൽ മോനും ഫുഡ് കൊടുക്കും
ആ പിന്നെ ങ്ങള് വേഗം കെടക്കേക്കാരല്ലേ അങ്ങനെ പിന്നെ ഒന്നും കഴിക്കൂലല്ലോ
ഇല്ലല്ല പിന്നെപ്പൊ സ്കൂളില്ലേ അപ്പ പിന്നെ അവന് ഏകദേശം ഒരു ഒൻമ്പത് മണി അവുമ്പോയ ഞാന് ഓനെ ഉറക്കുകയും ചെയ്യും
ആഹ് ആഹ് അതന്നെ ഞാൻ ഇവിടെ നേരെ തിരിച്ചാ ചായയൊക്കെ വൈകുന്നേലരം ചായ വേണം മക്കള് സ്കൂളില്ലാത്ത ഓൽക്ക് നിർബന്ധ ചായേ എന്തെങ്കിലും ചായല്ലെങ്കിലും ഐക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ചായ വലിയ നിർബന്ധല്ല കട്ടചായൊന്നും തീരെ ഇഷ്ട ഇഷ്ടല്ല അങ്ങനെ അപ്പൊ ആ ചൂടല്ലേ ആ ചൂടും ആകുമ്പോ തീരെ ഇഷ്ടുണ്ടാവൂല ചായ ഇനി ജ്യൂസ് എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പല്ല വെള്ളം കലക്കി കൊടുക്കെ ജ്യൂസ് ആണെങ്കില് ഒന്നും പ്രശ്ണല്ല ചായ ക്കും വല്ല ഇഷ്ടല്ല എന്നിട്ട് പിന്നെ വൈക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ
ആഹ്
അപ്പൊ ഇപ്പൊ മന്തി ഇണ്ട് കുറച്ചേ അപ്പൊ ഞാൻ വൈകുന്നേരം അത് കൊടുക്കാന്ന് കരുതി കൊറച്ച് ചോറുണ്ട്
ആഹ് അങ്ങനെ നട്ട് വേറെന്താ
വേറെന്ത് ക്ക്‌ നല്ലേ
ഞ്ഞഎന്താ രാത്രിക്കൊക്കെ ഫുഡ് വേറെ ഇണ്ടാക്കെണ്ടേ
രാത്രിക്ക് ഫുഡ് വെക്കണം ഞാൻ ഇപ്പം ഇത്ണ്ടാവുംന്ന് കരുതിയാണ്ട് ഇനി വേ നമ്മള് വേസ്തിയക്കാ മനിച്ചത് കാര്യല്ലല്ലോ കരുതിണ്ട് ണ്ടെ കൈ കൊറച്ച് കഴിഞ്ഞിട്ട് വെക്കരുതി ഈ ചപ്പാത്തിട്ട ചുട്ടാലും മതിയ ആ പ്രശ്നംല്ലേ അങ്ങനെ ചോറ്ന്നെ വേണംന്നൊന്നില്ല അപ്പ ചപ്പാ - എത്തിആയാലും കൊഴപ്പല്ല
ആഹ്
അങ്ങനെ എന്തെങ്കിലു ആണെങ്കില് ആ കറിവക്കാ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ചപ്പാത്തിയും അത് വെക്കും രാത്രി
ആഹ് ആഹ്
അല്ലെങ്കി പൊറോട്ട ഒണ്ടര് അങ്ങനെ എന്തെങ്കിലും ചെയ്യും ഇങ്ങനെ ഞായറാഴ്ച പൊതുവേ പുറത്തൊക്കെ പോലുണ്ട് അപ്പൊ ഇനി ഇന്ന് പോവാൻ വെയ്യാ പറഞ്ഞ ഇന്തോ അളവെടുക്കാനൊക്കെ പോവാണ്ട്ഇക്കക്കാക്ക് പാർനാണ്ടേ സൈറ്റിൽ പോവാണ്ടൊക്കെ പറഞ്ഞിനെ അപ്പൊ അങ്ങനെ ആഹ് എന്തായാലും ഇന്ന് പുറത്ത് പോണില്ലന്ന് പറഞ്ഞു പോണംന്നൊക്കെ കരുതീനി പിന്നിപ്പ നേര ഇല്ല പോവാന്ക്കെ പറഞ്ഞ്
ഉം കുഞ്ഞിന് വേറെന്താന്നിട്ട്
വേറെ ഒക്കെ നല്ലേ നിങ്ങൾക്ക് അല്ലെങ്കിൽ രാത്രിക്ക് ഫുഡ് വേ ഒക്കെ രാവിലെ ഉണ്ടാക്കല
ഞങ്ങള് രാത്രി ചോറ് കഴിക്കൂലേ അപ്പോ ഏ ചോറ് കഴിക്കൂല ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു അപ്പ ചപ്പാത്തി ഇന്ന് രാ വൈകുന്നേരത്തിന് നിന്നിപ്പോ അങ്ങനെ പോകും അല്ലാന്ന്ണ്ടെങ്കി വേറെ എന്തെങ്കലുഒക്കെനൈറ്റ്‌ ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ്
അപ്പൊ ചോറിന്റെ പരിവാടി രാത്രിക്ക് ഇല്ല ലതൊണ്ട് വല്ല്യ പ്പില്ലന്റെ മോന് വരെ കഴിക്കൂല ചോറ്
കയിക്കൂലല്ലേ
ഉം മോൻ കൂടി ഇഷ്ട അല്ല ചോറ് രാത്രി കഴിക്കണത്
ആഹ്ആഹ് ഏ പൊതുവെ നല്ലതും അങ്ങനെന്നെ രാത്രി ചോറ് കായിക്കാതെയല്ലേറെ എന്തെങ്കും കൈ- - ണാണ് പൊതുവേ നമ്മള ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലേ എന്നാ ശരിട്ടോ ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ